ആഹ്
ആഹ് എന്തൊക്കേണ്
നല്ല തന്നെ സുഖം ബിസി കാണിച്ചേട്ടാ കോളിലാണെന്ന് വിചാരിച്ച്
ആഹ് ഇല്ലല്ല അന്തൊക്കെണ് വിശേഷം ചായെല്ലാം കുടിച്ചോ
ഓ ഹ് ചായകുടിച്ച്
ആഹ് ചായക്കെന്താ കടി
കടിന്ന് കപ്പ് കേക്ക്
ആഹ് ആഹ് കുടിച്ചില്ല കുടിക്കണം ആഹ് എല്ലാം. ഏഹ് ഏഹ്
മക്കളൊക്കെ സ്കൂളിൽ പോവല്ലേ ചോയ്ക്ക
ഒരു മോള്
ചെറുതാ ആഹ് വന്നോ ഹസ്കൂൾ വിട്ട് വന്നോ
ആഹ് ഓള് നല്ലേമൂ കയന്നേവരും
ഏഹ്
ഉം
ഓള് ചായ കുടിക്കൂല വന്നാല്
ഏഹ്
ല്ല, വന്നാ ചായ കുടിച്ചുല്ലേ
ഓക്ക് ഇന്ന് ചോറ് കൊടുത്തിനി ഞാൻ ഉറങ്ങിപ്പോയി അപ്പോ ഹസ്ബന്റണ് നോക്കിയത്.
ഉം
ആഹ് അപ്പൊ അവര് ചോറൊക്കെ കൊടുത്ത്. കുളിപ്പിച്ച് കൊടുത്തെ ചോറും കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോ എണീട്ട് വന്നപ്പോ ഓളെ അവിടെ കണ്ടില്ല. അടുത്തന്നെ ഏട്ടൻന്റെക്കെ വീട്
ആഹ് അവിടേക്ക് പോയിണ്ടാവുലേ ഉം ഹസ്ബന്റ് ലീവിന് വന്നതാ. ഏഹ് അത് മോളാണ്. ആഹ് ഉം ഒന്നാം ക്ലാസ്സിലാണ്.
ആഹ്
മോനും മോളും രണ്ടാളുണ്ട്.
ആഹ് ചെറിയ കൂട്ടികളാ. കുട്ട്യാളാ
ആഹ് ഒരാള് നലില് മൂത്താള് നാലില് നടുത്താള് ഒന്നില്. ഞാൻ പാറമല്.
സംസാരിക്കുന്നതിനാണോ പറയുന്നത്.
ഏഹ് അതവിടെ
ആഹ്
ചോറൊക്കെ ആയില്ലേ.
ചോറ് രാത്രി ചോറല്ല, ചപ്പാത്തിയാണ്.
ആഹ് ആ എല്ലാരും ചപ്പാത്തിണ്ല്ലെ തറവാട്ടിലല്ലേ ആഹ് ഉം ഉം എന്നിട്ട് ആയോ റെഡി ആയോ
ഇല്ല അത് നമ്മള് രാ രിത്രിയേ ചുടുള്ളു ഒമ്പത് മണി മോളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അന്നിട്ട് ചുടും ഉം.
അപ്പോ പരത്തി വെക്കെക്കുല്ലേ ചപ്പാത്തി.
ഏഹ്
എന്ത്
ഇല്ല്യേ ഇല്ലല്ല അപ്പോ തന്നെ ഞങ്ങ കൊറെന്നും ഉണ്ടാക്കൂല കൊറ ച്ച് മതി ഉം കുറച്ച് മതി. ഓരോരുത്തര് ഈരണ്ട് ചപ്പാത്തി അത്രയും കഴിക്കു. ഹ്മ്മ്
കറി എന്താ?
ഇന്ന് കറി ആക്കില്ല ഇന്ന് പച്ചക്കറിയാ ഇണ്ടാക്കിയത് എർച്ചി പൊരിച്ച്, അത് രാത്രി ' നാളെ നോമ്പ് നോൽക്കണ്ടല്ലോ
ആഹ് അപ്പം പിന്നെ രാത്രി ചപ്പാത്തി ഹലോ
ഏഹ്
എത്താ മുണ്ടാത്തേ, രാത്രി പെൽച്ചക്ക് എണീക്കോ ചോയ്ക്ക അത്താഴത്തിന് എണീക്കൂലേ
ഇല്ല.
എന്ത്, അപ്പം ചപ്പാത്തി കൈച്ചിട്ടാ എന്ത് എട്ക്കാ നോൽക്കാ
അങ്ങനെ ആഹ് അങ്ങനെ വിജാരിക്കുന്നെ അല്ലാനാ ചെൽപ്പം ചോറ് കഴിക്കും
എന്ത്, ഇന്ന് എണീക്ക്ണില്ല രാത്രി ചപ്പാത്തിം കൂടി ആവുമ്പൊ, ഇജ് പറഞ്ഞെ ഇൻ
നോക്കിയോക്കണം ഹ്മ്മ്, മോള് അന്നേര ഫോൺ ചെയ്യാണോ അല്ലെങ്കില് വെറുതെ കളിപ്പിക്കാണോ
മോള് ഫോണ് ചെയ്യാ ടൈമ് നോ വിളിക്കുന്നെ ചെറിയ മോള് ചെർ ചെറിയാള് മോളാ-
ആഹ് ചെറിയ മോളാ
ഓളൊർങ്ങിയോ ഇല്ലേ അല്ലെങ്കില് അട്ത്ത്ണ്ടോ
ഇല്ല ഏട്ടന്റെ കൂടെ ഒരാള്
ഏഹ്, അവളും പോയിണോ
ആഹ്.
എത്രയാ സമയം ആഹ്
ഹ്മ്മ്
കൂടി സമയം നോക്കണം അതാര് ട്രൈൻ ഇതോക്കി ഇമ്മാ ഇമ്മാ ഹ്മ്മ് വന്നോ ആ ലൈറ്റ്ട് മോളേ ഇൻക്കറിയൂലാ
ഒന്ന് പർഞ്ഞാ രണ്ട് പറയ്ണ മക്കള്ലെ
ഏഹ്, ഇമ്മാ
ഒന്ന് അങ്ങോട്ട് പർഞ്ഞാ തിരിച്ച് രണ്ട് പറയ്ണ മ
ആഹ് ഒന്ന് അങ്ങോട്ട് പറഞ്ഞാ രണ്ടണ്ണം ഇങ്ങോട്ട് പറയും ഇത്
ഇമ്മ ഇപ്പ അതൊന്നും ഇല്ലപ്പം കുട്ട്യോൾക്ക്
അത് ഇപ്പന്ന് സാറ് മീറ്റിംങ്ങിൽ പർഞ്ഞ്ട്ടൊള്ളു കുട്ട്യേക്കൊന്നും ഇപ്പാരിം ഒര് വെലിം ഒന്നും ഇല്ലാന്ന് ഓല് വല്യ ഒരാളായ ഒവ്ടെ ഇത് നോക്കാ ആഹ് ഓൽക്ക്ന്ന് മീറ്റിംങ്ങ് ഇണ്ടായിനി, എന്ത് നോക്കാ സാധാരണ എക്സാംമ് കഴിഞ്ഞ്ട്ടാ ഇണ്ടാവല് ലെ, ടൈമ്
ആഹ്.
തൊർന്നയ്ഞ്ഞാല് ഒര് മീറ്റിങ്ങ് ഇണ്ടാവും ഇതിമലാ നോക്ക്ണെ, കുട്ടികളെ പഠനത്തിനെ കുറിച്ചിട്ടും എഴുതുന്നതൊക്കെ പറയാനേ
ഹ്മ്മ്, തൊർന്ന് കഴിഞ്ഞ പാടൊരു മീറ്റിങ്ങ് ഇണ്ടായിനിലെ ഒരു മാസം
ആഹ് ആഹ്. ആഹ് ഒരു മാസായല്ലോ ജൂണ് ഒന്നിനല്ലേനോ ഹ്മ്മ്, ഹ്മ്മ് ഓല് എഴ്ത്ണതും വായിക്ക്ണതൊക്കെ ഒക്കെ പറയാനായിരിക്കും അള്ളാഹു ബക്ബർ കേൾക്ക്ണ്ട്, ഫോണൊന്നും കൊട്ക്കര്ത് ന്നാണ് ഇപ്പ കാര്യായിട്ട്ന്ന് പർഞ്ഞത്.
ആഹ് അതന്നെ ഇപ്പൊ കുട്ട്. ക്ക് അതല്ലേ വാണ്ട്‌യേ ഫോണ് ഫോണ്ന്ന് പർഞ്ഞാണ്ട് എപ്പളും ഫോണ്.
ഉം ഹും ഇഞ്ത് ഫോണിന്റെ പ്രായല്ല കുട്ട്യോക് പഠിക്കട്ടെ കൊറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാ ഫോണ്ന്നൊക്കെ പറഞ്ഞ്. സമയ്ക്ക്യോ ഇതൊക്കെ പർഞ്ഞിട്ട്.
ആഹ് കണ്ണന് ഭയങ്കര പ്രശ്നാണല്ലൊ ഫോണ്.
ആഹ് ഇപ്പൊ ചെറിയ ചെറിയ കുട്ട്യാകല്ലേ കണ്ണിന് പ്രശ്നം.
ഉം അവിടെ മക്കള് കാണോ ഫോണ്.
ഏയ് ഇപ്പ സ്കൂൾ തൊർന്നില്ലേ അപ്പം പിന്നെ അയ്നെന്നും ടൈമ്ണ്ടാവൂല നാലേ മുക്കാലിനാ ഓള് സ്കൂൾ വി ച്ച് വരാ പിന്നെ ഓളെ കുളിയും എന്താ ഭക്ഷണം കഴിച്ചലും എല്ലാം കയ്യുമ്പോൾ ഒര് അഞ്ചരാവും.
ഇഹോ ഫോൺ അങ്ങനെ ചോയ്ക്കൊന്നുല്ല.
ട്ടൈമ് ഇല്ലല്ലോ. പിന്നെ അങ്ങൻത്തന്നെ ഏട്ടന്റെ വീട്ട് പോവും അവിട്ന്ന് കളിച്ച് മഅരിബാങ്കൊട്ക്കുമ്പോ ഇങ്ങോട്ട് വരും കൊോടുക്കുമ്പോൾ അങ്ങോട്ട് വരും. പിന്നെ പഠിക്കൻ സമയായി അപ്പൊ പഠിച്ച് ഒമ്പത് മണിയാകുമ്പേക്കിന് ഭക്ഷണം. ആഹ് രണ്ടാ
ഫ്രീ ലീവ് ഉള്ള ദിവസം ഒന്നും ഫോൺ വാങ്ങു എന്ന് ചോയ്ക്കില്ല.
ലീവ് ഉള്ള ദിവസം ഇങ്ങനെ കളിക്കാൻ പോകും. ആഹ് അപ്പൊ നമ്മള് വീട്ടില്. ആഹ് വീട്ടിലിരുത്തും മാണല്ലോ. ഫോണിന്റെ പ്രശ്നം വരാ ഇത് വീട്ടിലിരിക്കാൻ ലെ ടൈം കൊടുക്കൂല്ല. പോയിട്ട് കളിച്ചോ പറയും. കളിക്കാൻ പോവും വീട്ടിലേക്ക് വിളിക്കുന്നെങ്കിൽ ഒന്നെങ്കില് പഠിക്കാൻ വിളിക്കും അല്ലേ തല നോക്ക എങ്ങൻത്തെ തീനാ വിളിക്കാ.
ആഹ് ആഹ് ആഹ് അത് നല്ല ട്രിക്കാണല്ലോ. അല്ലങ്കി ഞാൻ കട്ടാക്കോ. ഉം.
വേറെ ചായ കുടിച്ചേ
ഇല്ല
കുട്ടിയെക്കൊക്കെ ചായ കുടിച്ചേ കുട്ടികള് സ്കൂളിട്ട് വന്നാല് ചായയാണോ ചോറാണോ കഴിക്ക.
ചോറൊന്നും കഴിക്കൂല ചായ.
ആഹ്
മോളധികം ചോറ് തിനാതെ അച്ച് കെടുക്കും ചോറ് ആ സ്കൂളിൽന്ന് കൊടുക്കുല്ലോ. അത് കഴിക്കണ്ടന്നൊക്കെ അള്ളാക്ക റിയാം ഓര് കഴിച്ച്ണ്ട്ന്നാ പറയാ. ഫുള്ള് കഴിച്ചാ ഉം.
ടിയല്ലെ ഒക്കെ കഴിക്കാന്
ഉം അതന്നെ മാഷ് പറയാണ് ഫുള് കുട്ടികള് വേസ്റ്റ്ക്കാണ്ന്ന്. ഓലക്കെ ഓലവിടെ കാവലിരിക്കലാണ്. ഇത്ര കാലയിറ്റ്ള്ള വർത്താനം.
ഉം
നല്ല ഭക്ഷണൊക്കാണ്. പക്ഷേ ഒല്ക്ക് പറ്റണില്ലന്ന് പച്ചക്കറിയൊക്കെ ആയതുകൊണ്ട്. ഓൽക്ക് മന്തി ബിരിയാണി കൊടുത്ത ഓല് വേഗം കഴിച്ചോളും.
ഉം ഇപ്പം കുട്ടികള്ക്ക് അതല്ലേ വേണ്ടേത്. ആരോട് പറയണ് നമ്മളെ ശീലക്കയിട്ടില്ല ല്ലോ ഓർക്ക് അതെന്നെ വേണ്ടേ.
ആഹ് ഇപ്പത്തെ കാല അങ്ങനെയാണല്ലേ ഇപ്പ നമ്മപ്പന്തെക്കെ പറഞ്ഞു ഫോണ്പ്പ നമ്മൾ കൊടുക്കാഞ്ഞിട്ട് പോലും കൈ സമ്മയി ചേലോൽക്ക് എന്നാലും വേണല്ലോ.
പള്ളലെന്നെക്കെ ഫോണ് കൊടുക്കൂല. എവിടെയാ പുറത്തേക്ക് വന്നേപ്പ ആദ്യം വണ്ടി പോണേ.
ഹും ന്നാ ആയി. ഇത് നമ്മള് കൊടുത്ത് ശീലമാകാതൊയിട്ട് ഒന്നുല്ല ഓൽക്ക്പ്പ അത്. പ്പത്ത് അങ്ങനെ ആയതുകൊണ്ടുള്ളേ.
അതന്നെ ഇപ്പളത്തെ ഇതിൽ അങ്ങനെയാണ് എല്ലാരും ഇപ്പൊ ഞമ്മള് കൊടുത്തില്ലെങ്കിൽ അടുത്ത വീട്ടന്ന് കുട്ടി ട്ടികള് കാണുമ്പോലെ വരുടെ കൂടെ
ആഹ് കാണില്ലേ അതാണ് ചെയ്യത് അതന്നെയാണ് സംഭവം അല്ലാതെ. പിന്നെ ക്ലാസ് പോയ കുട്ടികള് എന്തെക്കെയോല ഗെയ്മിന്റതൊക്കെ പറയുമ്പോൾ പിന്നെഓല്. കിട്ടണം അതേപോലെ കളിക്കണം അങ്ങനെക്കാണ്. മോളും മോനും പറഞ്ഞേ.
ഉം രണ്ട് മോളാ.
മോള്ലെ
ഉം.
പെൺകുട്ടികള് പിന്നെ കുറച്ചൊരു അതുണ്ടാവുല്ലെ അനുസരണ ഇണ്ടാവും ആൺ കുട്ടികൾക്കൊരു കുറച്ചൊരു കുരത്തക്കേടാണ്.
അതന്നെ വല്ല്യ അലമ്പ്ണ്ടാവില്ല എളേത് കുറച്ച് റ്റാണ് ആണ്ട് ഇണ്ടാവന്ന് അറിയില്ല
പിന്നെ ഉം ഏഹ്
ചെറിയൊരു വിക്യതിയോ
ളള ആളല്ലേ
ഉം എല്ലാ പോക്രിത്തരവും കയ്യിലുണ്ട്
ഉം ഓക്ക് എത്ര ആയിന്ന് പറഞ്ഞേ
ഒരു വയസ്സ് ഉം ഒരു വയസ്സ്
അപ്പ അംഗനവാടിക്ക് പറഞ്ഞേക്കാനും ആയിട്ടില്ല അംഗനവാടിലേക്ക് പറഞ്ഞേക്കാനും ആയില്ലല്ലോന്ന് അറിയ ആ ഒരു വയസ്സായതൊണ്ടേ
ഉം
ആഹ്
ആഹ് ആഹ്
അലോ അങ്ങനെ ഫോണില് കളിക്ക എന്നോട് അലോ പറെണതാ അതാ അതോ പറ അതൊക്കൊണ്ടല്ലേ ഒരു ഓളൊക്കെ ഉണ്ട്
പിന്നെ എന്തൊക്കെയാണ് കഥ ട്രിപ്പൊക്കെ പോവാ
കേട്ട വേറെ എന്തൊക്കെയാ
ട്രിപ്പക്കെ പോവോ
ഏഹ്
പ്പ് പോവോ
പൊറത്തോ പൊറത്തൊന്നും പോവലില്ല ആരുംല്ലല്ലോ പോവാന് ഞങ്ങളിങ്ങനെ ഞങ്ങ മാത്ര ആകുമ്പോ അങ്ങനെ പോവില്ല
ആഹ്
നാത്തൂന്റെ വീട്ട്ക്ക് അങ്ങനെയൊക്കെ പോവും ആഹ് പോവും എന്താ അത്യാവശ്യ കാര്യൊക്കെ ഇണ്ട് അങ്ങനെയൊക്കെ പുറത്ത് പോവും ആരാ ഇമ്മേണ്
ആഹ്
ഉം ടൈമ് കഴിഞ്ഞ് തോന്നുന്നു പ ത്ത് മിൻറ്റ് കഴിഞ്ഞിട്ടോ ന്നാ ഓക്കേ
ഓ ഓക്കേ ഓക്കെ ശരി എന്നാ